ലോ
ഹലോ ആ കേക്കാവേച്ചി ആ ഇണ്ട്ണ്ട്ണ്ട് ഉം മോനെവടെ
എന്നാണ്ട് വിശേഷം അല്ലല്ല മോനടു ചോറ്മേടിക്കുവായിരുന്നു
ഹാ ഹാ ആഹ്
വാ തുറക്കാതിരിക്കാൻ വാ തുറക്കാതിരിക്കാൻ വേണ്ടി വായിലോട്ട് കൊടുത്തിട്ടുണ്ട്
എല്ലായിടത്തും അപ്പ ഇതു തന്നെയാ അല്ലെ
എല്ലായിടത്തും ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയത് കൊണ്ട് ഒന്നും പറയണ്ട ഉം നമ്മുക്ക് പിന്നെഒരു ചെറിയെ
ഉം ചെറിയ കുഞ്ഞാണോ.
മൂന്ന് പേര്ണ്ട്.
ആഹ് ആഹ്
ചെറിയ കുഞ്ഞാണോന്ന് ചോയ്കര്
ഹ് ഹ് ഹ് ഹ് ഹ എല്ലായിടത്തും ഇതുന്നെയാണല്ലോ അവസ്ഥ.
ആഹ് പിന്നെ നമുക്ക് പിന്നെ അത്രയും നമ്മള് അത്രയും ഒത്തിരി നമ്മള് ഒന്നൊക്കെ പിള്ളാര്ടെ നമുക്ക് പിന്നെ മാക്സിമം ഒഴിവാക്കുകന്നുള്ളതല്ലാതെ ഉം കൊഴപ്പവില്ല
ആഹ് ഇവിടെയുണ്ട് രണ്ടെണ്ണം..
ആഹ് എന്നാ പരിപാടി എന്നാ പഠിക്കുന്നു
ഏഹ് മൂന്നിലും യു കെ ജിയിലും
ആഹ് ഇവിടുത്തേത് ആഹ് സെയിം
ആഹ്
മൂന്നില് യു കെ ജിയില് പിന്നെ ഒരെണ്ണം പോവാൻ തുടങ്ങിയിട്ടില്ല.
ആഹ് ഹാ
മൂന്ന് വയസ്സ് ഉറങ്ങുന്നു കിടന്നോണ്ട് ഇല്ലെങ്കി ഇപ്പൊ ഇതും നടക്കത്തില്ല വിളി
ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ഒരാളിരുന്ന് ടി വി കാണുന്നുണ്ട് ഒരാൾ ഇതിലെ പ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ട്.
മ്മ് ഇവിടെ ഒരാള് രണ്ടു പേർക്കൂടെ ചോറ് വാരി ഞാനങ്ങ് കൊടുത്തു.
ആഹാ
പിന്നെ ആഹ് അതിന്റെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞ്കഴിഞ്ഞാ പിന്നെ നമ്മള് പിന്നെ മെനക്കെടണ്ടല്ലോ
ആഹാഹാ അപ്പൊ ഉച്ചക്ക് ഉച്ചയ്ക്ക്.. ഉച്ചയ്ക്ക് കഴികേല അന്നരം
ആ അ ഉച്ചക്കത്തെയ ഇപ്പോകഴിച്ചത്
നാലുമണി നാലുമണി ആവാനായി
ആഹ് അത് കാര്യവില്ല എന്നാന്നറിയാവോ കാപ്പികുടിച്ചപ്പോ താമസിച്ചുപോവും
ആഹ് ഹാ ഇന്ന് ഞായറാഴ്ചയും കൂടി ആണല്ലോ
ആഹ് എഴുന്നേറ്റ് വന്നപ്പോ താമസിച്ചു കാപ്പി കുടിച്ചപ്പോ താമസിച്ചു പിന്നെ ചോറുണ്ണാൻതാമസി ച്ചു എല്ലാം താമസിച്ചപ്പം
ഹാ
ഇങ്ങനെയായി
ആഹ് ഹാ
ആഹ്
ആ പിന്നെ അവരാമ്പോ എ ഏട ക്കിടയ്ക്ക്ക്കിടയ്ക്ക് മേടിച്ച് തിന്നു ഇടക്കിടയ്ക്ക് കഴിച്ചോളൊല്ലോ.
ആ അതാണ് ഏറ്റവും വലിയ പ്രശ്നം വിടുത്തെ.
ആഹ്
ഇടയ്ക്കിടക്കുള്ള ഈ കഴിപ്പ് കാരണം കൊണ്ട് ഇതിങ്ങക്ക് വിശക്കത്തില്ലെന്ന് എങ്ങനെ ഇടക്കിടക്ക് കൊറിച്ചോണ്ട് നടന്ന് കഴിഞ്ഞാൽ ഈ ആ പിന്നെ ഞാൻഓർക്കുവ സ്കൂളിൽ പോയി കഴിയുമ്പോഇതൊന്നും നടക്കത്തില്ലല്ലോ
ഇല്ല ആഹ് ഞാറാഴ്ച മാത്ര ശനിം ഞായറും അഭ്യാസം നടക്കൊള്ളൂ.
ആ ഈ പ്രാവശ്യം പിന്നെ ഇന്ന് ഈ ആയ്ച പിന്നെ ഞങ്ങക്ക് ആ വെള്ളിയാഴ്ച മറ്റേ സെന്റ് തോമസ് ഡേ ആന്ന് പർഞ്ഞ്ട്ട് ഇവിടെ സ്കൂളിന് അവധിയായിര്ന്ന്.
ആഹ് ഇവിടെഎന്നെ മൂന്ന് ആ ഇപ്പം മൂന്ന് മൂന്ന് ദിവസായല്ലോ. പരമസുഖാ നമക്ക് പരമസുഖാ
ഉം പിന്നെ ആയിരുന്നു ഇത്രയും ദിവസം പരമാനന്ദ സുഖയിരുന്നു പെരക്കകമൊക്കെ ഞാന് തൂത്ട്ട് തൂതുല്ല വാരീല്ല ഒന്നുല്ല തൂക്കുന്നുല്ല വാരുന്നുല്ല. ആ ഒന്നും ചെയ്യുന്നൂല്ല.
ഏഹ് ഇനിയിപ്പം നാളെ ഇവരെ വിട്ക ഓരോന്ന് നടങ്ങ
ഉം.
ഇവര് ഇവരുടെ അടുത്തൊന്നും ഇതൊന്നും നടക്കൂല ഇവരില്ലാത്ത സമയത്ത് വല്ല പണിയെടുത്തെങ്കിലേ ഉള്ളൂ എത്ര വൃത്തിയാക്കിട്ടാലും പിന്നെയും വൃത്തികേടാക്കും
ഒത്തിരി സൗണ്ട് കേക്കത്തില്ലല്ലോ അല്ലെ
ഇല്ലില്ല
ആഹ്
കളി ഇവര് കളിക കളിച്ചോളുലെ രണ്ടു പേരും ആഹ് കുഴപ്പുല്ല കുഴപ്പുല്ല
ആ മൂന്നെരുടെ മൂന്ന്പേരൂടെ കളിച്ചോളും
ആഹ്
ഉം അവിടെ ഞാന്
ആഹ്
ഞാൻ പൊറത്തോട്ട് ഇറങ്ങിയാ അവ അവര് ടിവി കാണുവ
ആഹ് കൊയ്പ്പല്ല ആഹ് ആഹ് ഓ
വണ്ടിയുടെ സൗണ്ട് മാത്രം അതെന്നാ?
ഏ നമക്ക് മഴ തന്നെയാ മഴ ഇന്നങ്ങനെ പെയ്തില്ല പക്ഷെ വെയില് വെയില് വന്നൂല്ല.
എനക്കിന്ന്പ്പം ഇപ്പൊ സത്യം പറഞ്ഞ ഒരാറേഴ് എട്ട് ദിവസം കൂടിയപ്പോളാ തോന്നുന്നു ഇച്ചിരി ഒരു വെയില് വരുന്നേ
ആഹ് ഹ ആഹ് ഇന്നലെ മിനിയാന്നെല്ല നല്ല മഴയല്ലായിരുന്നോ
ഉം നല്ല മഴയായിരുന്നു മറ്റേ സെന്റ് തോമസ് ഡേന്ന് പർഞ്ഞ് കയ്ഞ്ഞാ ആഹ് ഈ തോറാനിയോ
ആഹ് ദുഗ്രാരാന ആ തോറാനാന്ന് പറിം ദുഗ്രാന.
ആഹ് ആഹ് അത അദിന്റേതായ ഒരു നല്ല വെയിലുണ്ടായിരുന്നു അല്ല മഴയുണ്ട മഴയുണ്ടായിരു
അന്ന ത ദിവസം മഴയാണ് മെയിൻ
ഉം
ആഹ് അന്നത്തെ ദിവസം നിക്കാതെ മഴ പെയ്യുന്നതു കൊണ്ടാണെന്ന് അങ്ങനെ തോറാനാ തോറാന അന്നേരം എല്ലാരും പറയും കാട്ടിലുള്ള ആനയും പുലിയൊക്കെ ഇറങ്ങി ആരാണ് ഒഴുകാനുള്ള മഴ പെയ്യുന്നവർ ആ ആറാന ഒഴുകാനുള്ള മഴ പെയ്യും എന്നാണ് പറയുന്ന അത് പണ്ട് മുതലുള്ളൊരു ഒരു കഥ
അതെ അതെ
ആഹ് സത്യം പർഞ്ഞ ആ അത് പണ്ട്കാലം മുതലേ പറഞ് കെ പറഞ്ഞു പറഞ്ഞു വരുന്നതാ സത്യം പറഞ്ഞ അല്ല ഇതീന്ന് നിർത്താതെ മഴ പെയ്യുന്നത് കൊണ്ടാണ് തോറാനാ ന്നൊള്ളൊരു പേര് വന്നത്
അതെ നെ അതല്ലാ ഇപ്പൊ തോറ ഇപ്പം കാലങ്ങളും ഏഹ് പണിയും കൂടുന്നനുസരിച്ച് തോറാന പോയിട്ട് ട്ട് ഏ.. ഒരൂ പിന്നെ തോറ പശുന് പോകോനുള്ള
ഇല്ല ആഹ് ചെല സമയത്തൊരു പെയ്ത്ത് ചെലപ്പോ അതൂല്ല.
അതെ
അതൊക്കെ പണ്ട് കാലത്ത് ഈ ദുക്രാന അല്ലെങ്കിലങ്ങനത്തെ ഇപ്പൊ ഇപ്പന്നതായി എന്നതാ തോറാന ആ ഒരു ദിവസോം ഈ ഇവിടെയുള്ളവരൊക്കെ ആഘോഷിക്കുന്നു നല്ലാണ്ട് ഇപ്പ അങ്ങനെയൊന്നും ഇല്ല പറഞ്
ഉം
പള്ളീ പോകും പ്രാർത്ഥിക്കും കൊറച്ച് പരു
എന്നതായിപ്പൊ ഒള്ളെ എന്തുവായിപ്പോ ഉള്ളെ ഒന്നൂല്ല.
ഓം എന്നതാ കൊറേ പേര് കേരള കേരളത്തിന്ന് കൊറേ പോയി വിദേശത്ത് കെടക്കും അവ്ടെ പോയി അവിടെരാഘോഷം സത്യം പറഞ്ഞ ആഘോഷങ്ങളെല്ലാ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നു കണ്ട്ട്ട്
അതെന്നാന്നറിയാവോ കൂടുതലായിട്ടും ഈ നമ്മൾ നേരത്തെന്നൊക്കെ പറഞ്ഞഴിഞ്ഞാ എന്തേലും വിശേഷങ്ങളൊക്കെ വരുമ്പോത്തേനായിരുന്നു ഇത്തിരി ഇറച്ചിയോ, മീനോ
ആഹ
ഇപ്പൊന്ന് പറഞ്ഞ് കഴിഞ്ഞാ അതില്ലാത്ത ദിവസങ്ങള് ആര്ടേം വീടിലില്ല
ഇല്ല
അതങ്ങനെ വരുമ്പോത്തേന് വിശേഷത്തിന് അതിന്റേതായ കൊറവുകള് വെരും
പറീം കൊല്ലത്തിലൊരോണാ വെരുന്നെ ആ ഓണന്ന് പറയുമ്പോ ഇപ്പതാ ഇപ്പ എല്ലാരോടും ചോയ്ച്ച നമ്മ്ക്ക് എന്നും ഓണവാ
അതെ...
ആഹ്
ഓണം മാത്രവല്ല വിഷു ഓണംനോ പെരുന്നാളുകളു എല്ലാം തന്നെ
എല്ലായിപ്പൊ അങ്ങനെ ആയിക്കൊണ്ടിരിക്കയിവിടെ
ഉം
ആയ് ആ ആരോടെങ്കി ഇപ്പൊ ക്രിസ്മസൊക്കെ വരുവാണെങ്കി ചോയ്ക്കും ക്രിസ്മസ് എവിടംവരെയായി നേരത്തെൊക്കെ പറയുന്ന വീടിന്റെ വാതിൽ പകുതിക്കെ വരെയെത്തീന്ന് പറയും. ഇപ്പം ചോയ്ക്കും നമ്മക്കെന്നും ക്രിസ്മസും എന്നും ഓണോം എന്നും ഈസ് ഇതൊക്കെ തന്നെ എല്ലാരും പറയുന്നെ എന്നും വിഷു ഒരു മാറ്റോം ഇല്ല ആഘോഷങ്ങളുഎല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ട് എല്ലാരും എല്ലാരും പറയുന്നലെ വല്ല ഓർമ്മയായിട്ട് മാറോന്നാ ഇപ്പ തോന്നുന്നത് ഇപ്പൊത്തെ മക്കക്ക് പണ്ടത്തെ ഉം ഉം
ഇപ്പങ്ങനെ വിശേഷങ്ങളൊന്നും ആർക്കും തന്നെ അറിയത്തില്ലട്ടോ
ഇല്ല ഇപ്പൊ കൊറച്ച് കഴിയുമ്പോ നമ്മടെ മക്കളോട് ചോയ്ച് കഴിഞ്ഞാ മക്കളെ ഓണം എന്നാന്ന് ചോയ്ച്ച് കഴിഞ്ഞാ ഇവർക്ക് വല്ലതും അറിയാം പറ്റോ നമ്മള് ആഘോഷിച്ചാ ആഘോഷിച്ചുന്നല്ലാതെ. ഞാം പിന്നെ ഓണം വന്ന് കഴിയുമ്പോ ആഹ് ഞാന് പിന്നെ ഓണം വന്ന് കഴിഞഴിഞ്ഞാല് ഇവിടെണ്ടുക്ന്നേക്കാളും വ്യത്യസ്തായിട്ട് എന്തെങ്കിലൊക്കൊരു മൂന്നാല് കൂട്ടം കറിയൊക്കെ ഒണ്ടാക്കീട്ട് പറിയും ക്കളെ ഇതാണു ഓണം
ഉം
ഓണത്തിന്റെ സദ്യയാണ് അന്ന് പിന്നെ ഞാന് ഇറച്ചി മീനൊന്നങ്ങനെ ഫുള്ള് പച്ചക്കറിയും കൊണ്ട് നിർത്തും.
ഉം. ഓഹ് എത്രയോ നാള് കൂടി ഒരു വെയില് കാണുന്നെ
ഹൊ ചേച്ചി അതെങ്കിലും കണ്ടല്ലൊ നമ്മളതും കാണുന്നില്ല. ഏഹ് ആഹ് അയിനും വേണടി യോഗം. ഹോ നമ്മുക്കിനി എപ്പഴാണാവോ ഒര് വെയില്ന് വെയ് ഒര് വെയിലിന് ഒന്നാംത് തുണിയെല്ലാം ഉണങ്ങിെടുക്കണെങ്കി തന്നെ എന്തൊരു ബുദ്ധിമുട്ടോ.
ഉം. ചക്കിം മാങ്ങക്കെണ്ടോ
ആഹ് അങ്ങോട്ട്ണ്ട് നമ്മടെ ഇവിടെ വീട്ടിലില്ല ക്ഷെ ഇവിടെല്ലാം ചുറ്റുപാടെല്ലാം ഉണ്ട്.
എന്ന നമുക്ക് വീട്ടില് വേണോന്നില്ല നമുക്ക് കിട്ടൂല്ലോ
ആഹ് കിട്ടും കിട്ടും കിട്ടും അതൊക്കെ തിന്നാന് ഇപ്പ ഇഷ്ടൺക്കിൻ
എനിക്കും അങ്ങനന്നെ ക്കും അങ്ങനെ തന്നെയാ വീട്ടിപോയാ ചക്കയായിട്ടും മാങ്ങയായിട്ടും തേങ്ങയായിട്ടും ഒക്കെ കൊണ്ടുവരാം. പോകാനുള്ള പാടും ചെയ്യാനുള്ള മടിയും മാത്രേ ഉള്ളൂ മഴയൊക്കെ ആവുമ്പോ. പുള്ളാരെയിട്ടൊന്നും ഒരു നടപടിയും വരുല
ന്നട്ക്കൂല മാനവിധിന്ന് ഞമ്മ ആഹ് അതന്നെ ച അത് ഒരു മുൻചാട്ടോ അത് വേറെ കാര്യം ഞാൻ ചെല്ലുമ്പം ചക്ക വറ്ത്ത് വെക്കും
ഉം.
പിന്നെ കും പിന്നെ അപ്പം ഉണ്ടാക്കും എലക്കഹ്ത്ത് അതെന്താ അത് തന്നെ അഹ്‌ ആ ചക്ക അത് തിന്നതന്നെയായിട്ട് തച്ചിനിരി ക്കും ക്കേക്കാതയാ ഒരു ആഹ് കഴിക്കാൻ എന്ക്കി അതോണ്ടാക്കാൻ മടിയാ അമ്മ ഇ അരിപൊടി കൊണ്ടന്നല്ല അമ്മ ഈ റവിം ട്ടിട്ടേ ഉണ്ടാകൊള്ളു അത് അത്ട്ട് കഴിക്കുമ്പൊരു പ്രത്യേക ഇതാണ് അരിപ്പൊടിയെക്കാളും ഇഷ് ക്ക്ഞ്ഞ് റവയും കൊണ്ട് ഉണ്ടാക്കണം അത് തിന്നാൻ തന്നെയായിട്ടിരിക്കുലെ ഞാപറി എപ്പഴും ചക്കണ്ടെന്ന് പറയു പറയാ അമ്മേ എനിക്ക് കൊറച്ച് വരട്ടീട്ട് എടുത്ത് വെക്കണെ എനിക്ക് വരുമ്പ തിന്നാന് അതിണ്ടാവും പോവ്മ്പോ
ഞാന് ചക്കയുടെ വരട്ടി ഉണ്ടാക്കി എടാ നമുക്ക് ഈ ഇല ഇല്ലാതെ. ചക്കയട ഉണ്ടാക്കാൻ പറ്റോ
ആഹ് ഉണ്ടും ആഹ് പറ്റുവല്ലോ വാഴയിലക്ക ത്ത്ണ്ടാക്ക വാഴയിലക്കകത്ത്ണ്ടാക്ക. ആഹ് പ്പ യാ ഈ മറ്റേ കർവെട ഇല്ലേ എലയില്ലേ കറുവ കറുവപ്പട്ടയുടെ കറുവപ്പട്ടയുടെ ഇല ഉണ്ടേലും മതി. ഇനി അതു ഇല്ലെങ്കില് മറ്റ ആ അയിന്റെ അയിനുള്ള ഇലയുണ്ടല്ലേ വഴനയെല അയിന്റെ തന്നെ ഇലയു ആഹ് ആ എലേ പിന്നെ അത്രയും അപ്പത്തിന് പുഴുങ്ങാൻ കിട്ടൂല്ലെങ്കിൽ അയ്ല് ഒരു മൂന്നാല് എല കിട്ടുവാണെങ്കില് നമുക്ക് പിന്നെ നമ്മള് പ്പെ ചെമ്പില് വെള്ളം വെക്കൂല്ലോ ഇത് പുഴുങ്ങിയെടുക്കാ പ്പ് ആ വെള്ളത്തിനകത്തൊട്ട് ഈ ഇല ഇട്ടാമതി അപ്പൊ അതിന്റെ സ്മെല്ലോണ്ട് നമുക്ക് അയിനുള്ള ടേസ്റ്റ് കിട്ടും.
അത് നല്ലൊരു പിന്നെ വേറെൊരുട് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഹ് ഇത് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ എല നമുക്ക് പിന്നെയും റിയൂസ്യ്യാം.
ആഹ് ഓഹ് ആ കഴുകി എട് ഫ്രിഡ്ജിന്റെ ആത്തോട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാലും അവിടെ ഇരുന്നോളും ആ നമുക്ക് പിന്നെ ആ സാനം കിട്ടാനുള്ളതോണ്ട് പിന്നെ അങ്ങനെ ഇത് വരുന്നില്ല. ഒന്നും വേണ്ടേ അതിന്റെ രണ്ട് മൂന്ന് എല എടുത്തിട്ട് വെള്ളത്തിലോട്ടിട്ട് ആ തെളപ്പിക്ക്മ്പോ അയിനകത്തോട്ടിട്ടയ്ഞാൽ അയിന്റെ സ്മെൽ കൊണ്ട് തന്നെ അയിന്ടാ ഈ എലയ്ക്കകത്തുണ്ടാക്കുന്നത് വേറൊരു രുചി തന്നെ
ആ അത് രുചി വേറെ തന്നെ അതിനട്ട് ആ ടേസ്റ്റ് നമുക്ക് ഒരിടത്ത്ന്ന് ഒന്നും കിട്ടത്തില്ല അതിന്റെ ടേസ്റ്റ് ഇഷ്ടം